ഹലോ കേക്കാവോ? എന്ത് പറ്റി നെറ്റ്വർക്കിൻ്റെയാ.
ആയിരിക്കും റേഞ്ച് ഇരുന്നില്ലായിരിക്കും. ആഹ് ഉണ്ട്ണ്ട്.
ഫുഡ് കഴിച്ചില്ല എല്ലാം ഒണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉം അവിടെ സ്പെഷ്യല് വൃ പ്രത്യേകിച്ചൊന്നും ഇല്ല മീനുണ്ട്. പിന്നെ ചക്ക ആ വേവിച്ചതുണ്ട്.
ഉം ഉം ഇവിടെ മീനും, മീൻ വറുത്തതും മീൻ കറിം, മീൻ വറുത്തതും.
എന്ത് മീന്.
മീൻ അയിലെ.
അയില്ല ഓ മാങ്ങിട്ട് കറി വെച്ചോ?
ഇല്ല.
ഉഹും ഇവിടെ ചെങ്കലവ ചൊമന്ന. ഉം ആണാണ് അവിടൊക്കെ കൊണ്ട വരും. അങ്ങനെ വേടിക്ക.
ഒ ഓ
മഴയൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് പോന്നല്ലേ? ഉഹും ഇപ്പം ഉണ്ടോ മഴയുണ്ടോ? അവിടെ.
ഇപ്പം ഇച്ചിരി തോർച്ചയുണ്ട്.
ഉം ഇവിടെയും നേരത്തെ നല്ല മഴയായിരുന്നു. നല്ല ഒരു കാറ്റും അങ്ങനെ. ഫുഡ് കഴിക്കാൻ സമയായില്ലേ?
ഇവിടെ താമസിച്ച ഞങ്ങള് ഫുഡ് കഴിക്കുന്നെ.
ആണല്ലേ അപ്പം ഒറങ്ങുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും. അല്ലോ
അതെ കുഞ്ഞുണ്ട് കുഞ്ഞ് പന്ത്രണ്ട് മണി കഴിയും ഒറങ്ങാൻ.
ഓഓഓ
വേറെ ഉറക്കല്ല.
എങ്ങോട്ടും അങ്ങനെന്നാലോ. ഹൂം
പിന്നെ അപിന്നെ അയടെ കളിയൊക്കെഅയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ടൈം പോകുന്ന അറിയ
അത് ശെരിയാ പകലുറങ്ങത്തില്ലേ കുഞ്ഞുറങ്ങുമ്പോ? ഉം നമ്മളൊക്കെങ്ങനായിരുന്നു കുഞ്ഞു ഉറ ങ്ങുന്ന സമയം നോക്കി ഇഞ്ചിരി നേരം കിടക്കും പക്ഷെ അന്നെരം നമുക്ക് ഉറക്കം വരത്തില്ല. ആണ്. മം ഇനി ഇപ്പം ചിലപ്പം ഉറങ്ങു വയിരിക്കും മഴയും തണുപ്പൊക്കെ ല്ലയോ.
ആ ആ സമയത്ത് അയൾക്ക് ഉറക്ക വില്ല ഉറക്ക കൊറവാ. ജപ്പഴ
ഉം ഹം പിന്നെ ഇനി അങ്ങോട്ട് അങ്ങനെ നമ്മുടെ ഉറക്കം പോയി ഹ് ഹ്.
അതെ ഹ് ഹ് ഇല്ല ഇനിയിപ്പം ബാലപ്പാടി അങ്ങനെയൊക്കെ വിടാൻ ആയി അയാളെ.
ആണല്ലേ ആഹ ആഹ.
ആഹ.
ആഹ് അവനവിടെ ഉച്ചക്കൊക്കെ പിടിച്ച്ച് കിടത്തി ഉറക്കിക്കോളും.
ആ നേര്ത്തെ എണീക്യക്കെ ചെയ്യണല്ലോ ഇയാള് താമസിച്ചാണ് എണീക്കുന്ന രാവിലെ.
ആഹ ആാ ഹാ ആ രാത്രി വൈകിയ ല്ലേ ഉറകുന്നെ അപ്പം പിന്നെ എങ്ങന നമ്മളെ ഉറ ക്കാതിര്ന്നിട്ടെ.
അതെ നമ്മടെ ഉറക്കം പോവും. ആഹ പിന്നെ അയാളെ നേര താമസ്ച്ച് എണീകേയും ചെയ്യും നമ്മൾ നേരത്തെ എണീക്കെയും ചെയ്യും.
ഉ ഹം.
എന്നാലും ഞാൻ താമസ്ച്ച എണിക്കാറ്.
ആണല്ലേ അ ആ കുഞ്ഞിന് കുഞ്ഞിന്ന്താ ചോറാണോ കൊടുക്കുന്നെ രാത്രി.
ഇല്ല അയാക്ക് ദോശ. ഇല്ല അയാളിപ്പൊ വീട്ടിൽഇല്ല. അയാള് അയാടെ ചേട്ട്ന്റെ വീട്ടി പോയി. നിയൻ അനിയൻന്റെ വീട്ടി പോയി ഇവിട്ത്തെ ചേട്ടന്റെ അനിയന്റെ. ആഹ് അവിടെയ്യ അനിയനെ ചേട്ട്നെകണ്ടാ മതി. ഞങ്ങളിപ്പ ന ലില്ലായ്‌ർന്ന് അപ്പം ഇന്ന് വന്നേ അപ്പ ആ ചേട്ടനെ കാണാൻ വേണ്ടി അയാൾ ഓടി പോയി.
വരുന്നെ ഇപ്പോ വരുവോ? മം മം മം
പോയിരിക്കും ഇവിട്ത അമ്മേം എന്റെ ഹസ്ബൻറു ആയിട്ട് പോയിരിക്ക അയാള് മം മം. പിന്നെ അവിടെ കുട്ടികള്.
ആഹ് ഉണ്ടണ്ട് ടിവി കാണുന്നേരിന്ന്.
ആഹ ആഹ ഇടിരുന്ന് കളിക്കുവായിരുന്നു അച്ചാമ്മയയിട്ട്.
ആണല്ലേ ആ ആ. ഉം വീട്ടിലളൊക്കെ ഉണ്ടെങ്കി നമുക്ക് ഇച്ചിരി ഫ്രീ ആയിരിക്കല്ലോ നോക്കാൻ ആളുണ്ടെങ്കി ഉം.
ഏ
പിന്നെ എന്താ മഴ തന്നെ വിശേഷംല്യോം. ഹ് ഹ്
വല്ലാത്ത അവസ്ഥ തണുപ്പും
ഉം ഇവിടെ ചെറിയ രീതിയില് വല്യ തണുപ്പൊന്നും തൊടങ്ങിയില്ല പാമ്പും ചേരയൊക്കെ ശല്യക്കെ ണ്ടോ ആണല്ലേ
ഉം ആ ഭയങ്കര തണുപ്പായി ഇവിടെ
ചെറിയ മഴ പെയ്തപ്പെഴുത്തേനോ
ചെറിയ മഴയല്ല ഇവിടെ ഭയങ്കര വല്യ മഴയാ ഭയങ്കര ഇടിയായിരുന്നു ഉച്ചയ്ക്ക് അല്ല അല്ല എന്തുവാ കഴിഞ്ഞ ദിവസം ദിവസങ്ങളിൽ ഒണ്ടായിരുന്നുന്ന് മഴ ഭയങ്കരായിട്ട് ആ ഇന്നലെ
ഉം ഉം
ഇന്നലെ ഇച്ചിരി തോർച്ച ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് വീണ്ടും ഭയങ്കരായിട്ട് പെയ്ത്
ആണല്ലേ ഇവിടെക്കെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ചെറുതായിട്ട് പെയ്യും നമ്മള് തുണി ഒണക്കാനൊന്നും സമ്മയ്ക്കാത്ത രീതിയിലുള്ള മഴ വച്ചാ നമ്മള് ആ അയെ കൊണ്ട് ഇടുമ്പം ചെറ്തായിട്ട് ചാറും മ്മള് തിരിച്ച് കൊണ്ടിടുമ്പം തോരും
ഇട്
ആണ് തുണി ഒണക്കല് ഈ മഴ ആയി കഴിഞ്ഞ അന്ന ഒന്ന് നല്ലതുപോലെ പെയ്തിട്ടങ്ങു നില്ല് അതില്ല
നമ്മള് പൊട്ട് പോന്ന
ഉ ഉ അല്ല നമുക്ക് അത്യാവശ്യ ല്ലെ തുണി
ആണ് ഇപ്പം വെക്കേഷനൊക്കായോണ്ട് വല്യ പ്രശ്നല്ല വീട്ടിലിടുന്ന ഡ്രസ്സേ ഉള്ളൂ
ആ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സ് തന്നെ ആണോ ഒരു പാട് കഴുകാൻ
ഇപ്പൊ ഞാൻ മഴ പെയ്തൊണ്ട് ഒരു നേരാക്കി കുളി എന്നാലും എന്നാലും ഡ്രസ്സ് രണ്ടെണ്ണം വേണം ദിവസം
ഉ ഉം ഇവിടെ രണ്ടെണ്ണോന്നു അല്ല
ആ അവിടെ ചെറുതല്യോ അവര് പെട്ടെന്ന് ചീത്താവൂലെ കഴിക്കുന്നതും കുടിക്കുന്നതും എല്ലാം അതിനകത്ത് തന്നെ
അതെ അത് മാത്രല്ല കണ്ണ് വെട്ടിയ കൈകഴുകാന്ന് പറഞ്ഞ് പൈ
ആ വെള്ളത്തി കളിക്കുന്ന പരുവല്യോ
ഉം പിന്നെ അവിടെ എന്തോ മീൻ ഇവിടെ മാ ചക്കയൊന്നും ഇല്ല മാങ്ങണ്ടായിരുന്നു അത് കഴിഞ്ഞു
ഉം
ഉം ചക്ക ഇങ്ങനെ നമ്മടെ വീട്ടിലൊണ്ടായിരുന്നു
ആ ഹ ഹ
ചക്ക നമ്മള് വിലക്ക് വാങ്ങാ ചെയ്യ്ന്ന്
ആണല്ലേ അടുത്ത വീട്ടിലും ഇല്ല
ഇല്ല ഈ ഏരിയയിലൊന്നും അങ്ങനെ വല്യേ ചക്കള്ള വീടുകളൊന്നുല്ല അപൂർവം
ആ ഞങ്ങളടെ വീട്ടിലും ആകെപ്പാടെ നാല് മൂട് തെങ്ങുണ്ട് പക്ഷെ എങ്കിലും നമുക്ക് ചക്കയൊക്കെ അടുത്ത വീടുകളിലും ബന്ധു വീട് ലെക്കെണ്ട് അപ്പൊ ഇടാനുള്ള ബുദ്ധിമുട്ട് പക്ഷെ കിട്ടുന്നുണ്ട് ഈ വട്ടം കുറെ ചക്കയൊക്കെ കഴിച്ചു മാങ്ങയും അതുപോലെ തന്നെ ചെല സമയത്ത്
ഇവിടെ നമ്മള് വെലയ്ക്ക് വാങ്ങ ചെയ്യ്ന്നേ ആ ചെലരൊക്കെ നമ്മള് അങ്ങോ ട്ടോ ഇങ്ങോട്ടോ പോകുമ്പോ ചെലരൊക്കെ പറയും കൊണ്ടു പോ ഈ വീണ് ഈ പ്രാണിയും
ആ
മഴ പെയ്യുമ്പോഴൊക്കെ മുകളന്ന് വീണ് ഇർന്ന് വീണ്ചീത്തയാകുന്നു എന്നൊക്കെ പറഞ്ഞു കൊണ്ട് തന്നിട്ടുണ്ടോ ആൾക്കാര്
ആഹ് ഹാ ഹാ ചക്ക് കിട്ടാൻ പാടലോത്ര പൈസയൊക്കെ കൊടുത്ത മേടിക്കണംന്ന് പറയുമ്പോഴേ
അഹ ഇവിടെ പാടാ ഇവിടെ പക്ഷെ മീൻ കിട്ടും ഇഷ്ടം പോലെ ബോട്ട് ബോട്ടും വെള്ള കും എല്ല നമുക്കൊന്നും മാങ്ങണ്ടി വാങ്ങണ്ട
പിന്ന ങ്ങനെ കിട്ടും
അച്ഛൻ ബോട്ടി പോന്നേ
ആണല്ലേ അപ്പൊ ഈ കക്കയൊക്കൊ 'കിട്ടോ അത് കടലിലാണോ പോനെ
ആ അതെ
ഓ കക്കയൊക്കെ കിട്ടുന്ന മറ്റേ കായൽ ആ എങ്കിലും കിട്ടുവ നിങ്ങക്ക് കക്കൊകെ കിട്ടുവോ ആണല്ലേ അപ്പൊ മീന് ലാവശ്യാണല്ലോ
അതെ മീൻ സെറ്റാ
നമുക്കൊക്കെ ഇവിടെ മഴ
ഈ മീൻ വാങ്ങുന്നന്ന് പറീയമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടാ ഉം കാര്യംനമ്മള് ഫ്രഷ് മീന ക്കെകിട്ടും നമുക്ക്
നമ്മക്കൊക്കെ ഇവിടെ മീൻ ഇല്ലെങ്കിൽ ഒരു ദിവസം എറങ്ങത്തില്ല ല്ല ചോറ് എത്ര പച്ചക്കറി ഉണ്ടന്ന് പറ
അതെ മീൻ അതാണ് ഉം മീൻ കറി ഒരു പ്രത്യേകതയല്ലേ
ആണ് മീൻ ഉണ്ടെങ്കി വേറെ കറി ഒന്നും വേണ്ടല്ലോ
വേണ്ട അതെ അത് എന്താ എത്ത ഭയങ്കരല്ലേ
ആണ് മഴ ആയി കഴിഞ്ഞാൽ ഭയങ്കരാ കാരണം ഈ ബോട്ടിലൊക്കെ പോന്നെയത്രെ ബുദ്ധിമുട്ടിട്ടല്ലേ പോന്നെ മഴെക്കെ ആവുമ്പോ അപ്പം മീനും കൊറവായിരിക്കും അപ്പം ഉള്ള മീനാണെങ്കിൽ റേറ്റ് റ്റരിക്കും നല്ല റേറ്റ ഇരുന്നൂറ് രൂപ അങ്ങനൊക്കെ ആയിരിക്കും അര കിലോ മീനൊക്കെ കിട്ടുന്നത്
ക്ക് എത്ര മീൻ കിട്ടും?
ഹ് മത്തിയൊക്കാണെങ്കി പത്ത് മത്തി അങ്ങനൊക്കെ
ഉം നമ്മൻ്റെവടെ ഈ നമ്മള് നൂറ രൂപക്കൊക്കെ ചെല സമയത്ത് മത്തി ചെല അപൂർവങ്ങളിൽ അപ്പൊ ഒരു കിറ്റായിട്ട് കിട്ടും ഹഹഹഹ അതല്ല അച്ഛൻ ബോട്ടിന്ന്വരുമ്പോത്തേക്കും നല്ല നല്ല മീനൊക്കെ കൊണ്ട് വരും. കൊണ്ടുവരും
വെല്യ മീനൊക്കെ കിട്ടോ ചൂര അങ്ങനൊക്കെ
ച ചെല സമയത്ത് ചൂരയൊക്കെ കൊണ്ടുവരും
ഉം ഒരുപാടൊക്കെ കിട്ടുമ്പോ അച്ചാറൊക്കെ ഇട്ട് സൂക്ഷിക്കാലൊ പൊറത്തൊക്കെ പോകുന്നോർക്കൊക്കെ
ആഹ് അതാ നമ്മക്കിപ്പം പൊറത്തോട്ടൊക്കെ പോകുന്നവർക്ക് നമ്മള് ഈ - ഇപ്പോ അച്ഛന്മാർത്ത് പറയുമ്പോ അവര് കൊണ്ട് വരും
ആ ഞാ നമ്മളിവിടെ അച്ചറക്കയിടാൻ പുറത്തൊക്കെ പോ അ ഒക്കെയാ ഒരു ചൂടെക്ക് ഹും ഹും അത്യാവശ്യ ഒരു മീഡിയൽ സൈസൊക്കെ ഉം
ആക്കാര്യത്തി ഭാഗ്യം
ഉം അതാ അപ്പ നി അതുകൊണ്ട് പച്ചക്കറിക്കധികം ചിലവ് കാണത്തില്ലല്ലെ മീനൊ ണ്ടായോണ്ട് അല്ല മീൻ കാ നിങ്ങൾ ചിലപ്പോ കണ്ട് കണ്ട് അങ്ങ് ഭയങ്കര മടുപ്പായിരിക്കും
അതെ അതെ എന്നാലും മീൻ വലിയ മീനൊെ കൊണ്ട വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇതല്ലേ
ആഹ വക്ക കുക്ക് ചെയ്യോ
ഞാൻ അങ്ങനെ വല്ലതും
കുക്ക് ചെയ്തത് കഴിക്കുംല്ലേ
ആഹ അമ്മയുണ്ട് പിന്നെ ക്ലീനിങ് ഉ ഉം കുഞ്ഞുവാവേട്ട പറ്റത്തില്ലല്ലോ
ആണോ എങ്കി ശരി എന്നല്ലേ ഞാൻ വിളിക്കാവേ
ആ ആ ഓക്കെ